ആഹ് ഹലോ ആഹ് ആഹ് കേൾക്ക്ന്ന്ണ്ട്
എന്തെക്കെ വിശേഷം
ഒക്കെ നല്ല വിശേഷം
ഉം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
ഉം എന്തായിരുന്നു സ്പെഷ്യലൊക്കെ ഇണ്ടായിരുന്നോ
സ്പെഷ്യലായിറ്റൊന്നുല്ല സാധാരണ ഒരു മുരിങ്ങാതാളിപ്പും ചോറും എന്താ ഇങ്ങളെ ഫുഡ്കഴിച്ചോ ഏഹ്
മീനൊന്നും വാങ്ങാറില്ലേ
മീന് എപ്ളേ പലപ്പാെയൊക്കെ വാങ്ങും
അഹ് ആഹ് ഇപ്പ ഭയങ്കര റേറ്റ് ആണല്ലല്ലേ
ആഹ്
ചിക്കനും ബീഫൊക്കെ ആഹ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കടെക്കായിരുന്നു ഫ്രീ ആയിരുന്നു ഇപ്പം
കുട്ട്യാള് നേഴ്സറി പോയിനോ അംഗലവാടി പോയോ
അഹ് കുട്ടി നഴ്സറി പോയീണ്ട്
നയ്സറി പോയിനോ വേറെ കുട്ടീണ്ടോ
അഹ് ആഹ് വേറെ കുട്ടിണ്ട് ചെറ്താണ്
ചെറ്താ
അഹ് ആഹ് അതെ ഒന്നരവയസ്സായിട്ടുള്ളൂ
ആഹ് പിന്നെന്താ ആഹ് പിള്ളേരൊക്കെ ഉണ്ട് നാലാള്ണ്ട്.
അഹ് ആഹ്. ഒക്കെ സ്കൂൾ പോയിട്ടുണ്ടാവുല്ലേ
ആഹ് ഒക്കെ സ്കൂൾ പോയി ഒന്ന് അംഗലവാടിയിലും പോയിനി
അഹ് ആഹ് പോമ്മം ഫുഡൊക്കെ കൊണ്ടോവോ.
ഇല്ലല്ല ഓക് ഓളെ സ്കൂൾന്ന് കിട്ടും ഫുഡ്. അതോണ്ട് കൊണ്ടോണ്ട ആഹ്. മദ്രസ ഇട്ട് വരുമ്പോ എന്തെങ്കും ഫുഡ്ണ്ടാകിയെച്ച അത്കയ്ച്ച് പോയ്ക്കോളും.
അഹ് ആഹ് എന്താ ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കാറ്ന്നെണോ അതോ പോർതിന്ന് കഴ വാങ്ങാറുണ്ടോ എങ്ങനെ
ഇല്ല പൊർതിന്ന് വാങ്ങലൊന്നുല്ല ഫുഡൊക്കെ വീട്ടിൽണ്ടാക്കും എപ്പളെങ്കിലൊക്കെ ഒന്ന് വാങ്ങും. അല്ലാ സ്ഥിരായിട്ട് വാങ്ങാനൊന്നില്ല.
അഹ് ആഹ് പൊർത്ത്ത്തെ ഫുഡ്ഡക്കെ കുട്ടിയാക്കൊന്നു ഇഷ്ടല്ലേ
ആഹ് പോർത്തെ ഫുഡൊക്കെ കുട്ട്യേൾക്ക് ഇഷ്ടാണ്. നമ്മളയിച് പൈസ്സൊക്കണ്ടേ എമൗണ്ട് ഒക്കെണ്ടേ.
അഹ് ആഹ്
അപ്പ അങ്ങനെ വാങ്ങലില്ല ചേലെപ്പൊക്കെ വാങ്ങും.
പ്പ അവരുടെ ഇഷ്ടത്തിന് വീട്ട്ത്താണ്ട് ഇണ്ടാക്കാല്ലെ.
അഹ് ആഹ് വീട്ട്ത്തെ ഫുഡ്ഡന്നെ തോന്നിം.
അഹ് ആഹ്
നിങ്ങളെ വീട്ടിലാരെക്കെണ്ട്
വീട്ട്ല്.. വെ മൂ രണ്ട് പിള്ളേരുണ്ട് വാപ്പണ്ട് മ്മണ്ട് എല്ലാരുണ്ട്.
ഞാനും
ഹസ്ബന്റ്ണ്ട്.
ഓലൊക്കെ ജോലി പ് കഴിഞ്ഞ് വന്നോ.
അഹ് ആഹ് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് പ്പൊ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ, ഇരിക്കായിരുന്നു.
ഏഹ്
ങ്ങങ്ങളെന്താ ഹസ്ബൻൻ്റ് ജോലിക്ക് പോയിട്ട്ണ്ടോ
ആഹ്, ജോലിക്ക് പോയിനി
അഹ് ആഹ് എന്താ വർക്കെയ്യ്ണ് നാട്ടിലാണോ
ആഹ് നാട്ടിലെന്നെണ്.
ഉം ഉം എന്താ വർക്കെന്താണ്
വർക്ക് ഇഹ് കോഴിപ്പീടീ പോലാ
അഹ് ആഹ് രാവിലെ പോയിട്ട് വൈകുന്നേരം വര്വായിരിക്കും
ആഹ് രാവിലെ പോയി രാത്രിയാവു വെരാം
അഹ് ആഹ് ഉം പിള്ളേരൊക്കെ വരുമ്പോഴേ ക് വൈകുന്നേരാവൂലെ
ആഹ് കുട്ടിയേള്ക്കെ വരുമ്പോ വൈകുന്നേരാവും. അപ്പൊന്തെര് ചായ കടിം, ഒര് ചോറോ എന്തെങ്കി ണ്ടെങ്കി അത് കഴിക്കും
അഹ് ആഹ് ചായക്കെന്താ കടിയൊക്കെണ്ടാക്കല്
ചായക്കായ്റ്റ് കടിണ്ടാക്കൊന്നില്ല ചെലേപ്പൊ ചോറ്ന്നും അല്ലെയ് ചക്കണ്ടാവും അഹ് പൊവ്ത്തെ ണ്ടാവും അത് ന്നും അല്ലെയ് ചക് കൂട്ടാക്കേയ്ണ്ടാവും അങ്ങനെ യെന്തെങ്കിലൊക്കാണ്ട് കയിക്കും.
ആഹ് ചക്കെക്കെ ഇഷ്ടാണോ പിള്ളേർക്ക്.
ആഹ് പിള്ളേർക്ക് ചക്ക പൊവ്ത്താല്ലഷ്ടാ.
അഹ് ആഹ് പിന്നെന്താ ചക്കോണ്ട് വ ചക്കോണ്ട് മറ്റ റ്റ് വിഭവങ്ങളക്കെണ്ടാക്കാറുണ്ടോ
ഇല്ലല്ല ല്ല അതെന്നും അറീലമ്മക്ക്, അറീല.
അഹ് ആഹ്. അതൊക്കെ ഫോണില് യൂട്യൂബ് ചാനലാണ്ടെട്ക്കാ ചക്ക വിഭവങ്ങളാണ്ട് കൊടുക്കാ. പ്പാണ്ടിഷ്ടംമ്പോലെ വെരും.
ഓ ഒന്നും ഒരാളോടും ചോയിക്കണ്ടല്ലാ ഒക്കെ യൂട്യൂബ് ഇണ്ടാവോണ്ട്.
ആഹ് യൂട്യൂബ് ഇണ്ടായോണ്ട് അങ്ങനൊരു പ്രയോജനണ്ട്.
ആ ആ എന്താ വേണ്ടെച്ചാന്ന് അതിലണ്ട് അടിച്ചൊട്ക്കാ അപ്പണ്ട് വെരും അതുപോലാണ്ട് ഇണ്ടാക്കാ. ഓരോ റെസിപ്പികളും.
ഹാ പിന്നെന്താ സുഖായിട്ട് ഇങ്ങനെ പോണ്. അല്ലാരും ഒർ ഒർങ്ങ്ണ നേരേന്നിപ്പോ.
ഇല്ല ഒർങ്ങീട്ടില്ല ഞാന് ഇപ്പൊ മഴയൊക്കെണ്ടായിരുന്നു. ഇവടെ. ചെർന്നനെ ഒന്ന് പെയ്ത് പോയി അപ്പ ഡ്രസ്സൊക്കെ കൊറേ. ഇന്നെലേം മിഞ്ഞാന്നൊക്കെ നല്ല മയെല്ലായിരുന്നോ. അപ്പൊ പിന്നതൊക്കെ ആ ആ അതൊക്കെട്ത്തെന്ന്. അതാത് സ്ഥാനത്തൊക്കൊന്ന് വെക്കട്ടെന്ന് വിജാര്ച്ച്ങ്ങാണ്ട് ഇങ്ങനെ ഒരുങ്ങായിരുന്നു.
ഉം കുട്ടി ഒർങ്ങാ
ആ ആ കുട്ടി ഒർങ്ങീണ്. അവിടെ എങ്ങനാ മഴ ഒക്കെ. ണ്ടായിരുന്നോ.
ഇവിടെപ്പൊരു ചെറിയൊരു മയ വന്നു പോയി നല്ലം പെയ്തിട്ടില്ലാണും ഇന്നാലും ചെറുതായിട്ട് തിരുമ്പിയെ ഇട്ത്തക്കാന് ഒരു മയണ്ട് പെയ്തും ചെയ്ത്
ആഹ ആഹ്
ഉം അ പെയ്താണ്ട് അങ്ങനങ്ങ് പോയി
ആ ഇന്ന് കൊഴപ്പല്ലാത്ത വെയിലൊക്കെണ്ട് രണ്ടീസം മഴന്നെല്ലായിരുന്നോ
ആഹ
നല്ല കാര്യായിട്ടുണ്ട്ല്ലേ
ആഹ ഇങ്ങൾ വീട് വീടൊക്കെ ആയിനോ വീട് ഇട്ക്കണോ
ഇല്ലല്ല വീടൊന്നും ആയില്ല ഇൻഷാഅല്ലാഹ് വീട് പണിയൊക്കെ തൊടങ്ങണം.
ആഹ വീട് വേറെ ഇടുക്കണേല്ലേ എളച്ചന്മാരുണ്ടോ വീട്ടില്
ആ അതെ എളച്ചൻ ഇണ്ട്
എഹ്
വേറെടുക്കണം ഇടക്കാൻ ഇള്ള പ്ലാനിങ്ങൊന്നും നടന്നിട്ടില്ല ഇൻശാല്ലാഹ് സമയാവുമ്പോ നടത്തായിരിക്കും
ഉം എല്ലാർക്കും വീടാവട്ടെ
ആഹ അതെ അതെ
ഉം
പിന്നെ ഞങ്ങള് ഇന്നലെ ഒരു ട്രിപ്പ് ഒക്കെ പോയിരുന്നു ഇന്നലെ മിനിയാന്ന്
ആഹ എങ്ങോട്ടേനി
ഞങ്ങള് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം പോയി അവ്ടെ ഒരു നാത്തൂന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട്ണ്ട് അപ്പൊ അവിടിം പോയി.
ആഹ്
തിരുവനന്ത ഇവരെ അവ്ടെ മൃഗ
എങ്ങനെ എങ്ങനെ ട്രെയിൻലാണോ അല്ലെങ്കി ബസ്സിനോ
ഞങ്ങള് ട്രെയിൻൽ പോയി ട്രെയിൻൽ പോയിട്ട് അവിടെ തിരുവനന്തപുരം എറങ്ങി അവിടുന്ന് മൃഗശാലേക്കൊക്കെ പോയി പിന്നെ അവിട്ന്ന് ഇങ്ങട്ട് പോന്ന് പിന്നെ ഓളെ വീട്ടു പോയൊക്കെ തിരിച്ചു പോന്നു
അവിടെ ഫുഡോക്കെ ഇണ്ടാക്കീനോ
ആ ആ ഫുഡോക്കെണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഞങ്ങള് ഹോട്ടലിൽന്ന് കഴിച്ചു പിന്നെ ഉച്ചയായപ്പോയേക്ക് അവിടെ എത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം
എൻ എന്തേനി ഫുഡ്
ഫുഡ് നെയ്ച്ചോറായിരുന്നു
ഏഹ് വീടൊക്കെ എങ്ങനെണ്ട് നല്ല സെറ്റപ്പ് വീടാ
ആഹ് കൊഴപ്പല്ല
ആഹ്
അത്യാവശ്യം നല്ല രീതിക്കന്നേണ് പിന്നെ ഞാൻ ഓരോ ഏരിയേ കൂടെ ഓരോ
ആഹ് വ്യത്യാസം ഉണ്ടോ
ആഹ് ആഹ് അതെ അതെ ഏതായാലും മൃഗശാലയിലൊക്കെ കേറി പോന്ന് ഭയങ്കര മഴായിര്ന്ന് വൈകുന്നേരം മോ
കുട്ടിയൾ കരഞ്ഞില്ലെനി കുട്ടിയൾ കരഞ്ഞിട്ടില്ലേനി ചോയ്ച്ചാ
ആഹ് കരഞ്ഞൊക്കെ ചെയ്തീനി പിന്നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോന്നേ എന്തായാലും പോവുമ്പളല്ലേ
ആഹ് പോവമ്പളല്ലേ കാണുള്ളൂ ഒക്കെ
ആഹ് ആഹ് അപ്പൊ അങ്ങനെ കണ്ടു പോന്ന് അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു പോന്ന് കൊഴപ്പൊന്നുല്ല അപ്പം പിന്നെ എന്തൊക്കെ ഇങ്ങൾ ട്രിപ്പൊക്കെ പോവാർണ്ടോ
ഇല്ല ട്രിപ്പൊക്കെ എപ്പളെങ്കിലും ഒന്ന് പോം ഇവിടെ അടുത്ത് ഇപ്പടെ അടുത്ത് പോയിട്ടൊന്നുല്ല പോവാൻ ആഗ്രഹൊക്കെണ്ട് കെ എസ് ആർ ടി സിയിലെങ്കി പോവണം
ആഹ് ആഹ് ഞങ്ങളതെ പ്രിയദർശിനില് കേറി അവിട്ന്ന് അങ്ങട്ട് ഞ ഒക്കെ ഇണ്ടായിരുന്നു ബസ്സുണ്ടായിരുന്നു അതിനല്ല അധികം യാത്ര ചെയ്ത്
ഉം പ്രിയദശനായി ആണുങ്ങൾക്ക് പൈസ വാങ്ങൂല്ലേ
ആഹ് ആഅ ആണുങ്ങൾക്കുണ്ട് ഞമ്മക്ക് പെണ്ണുങ്ങൾക്കില്ല സ്ത്രീകൾക്ക് ആഹ് ആഹ് അപ്പൊ അങ്ങനെക്കെ കേറിപ്പോന്നു
ആ ആരൊക്കെ മൂത്തച്ചിളോ നാത്തൂമാരോ എല്ലാരും ഇണ്ടായിനോ
ഫാമിലിയാട്ടാണാ ട്രിപ്പഠിച്ചു
അങ്ങനെ പോയതാ
അതെ അതെ
ഓഹ് പിന്നെന്താ സുഖം
അതെ സുഖം
ഉം പിന്നെ ഫുഡ് എല്ലാരും കഴിച്ചോ ഫുഡൊക്കെ
ആഹ് ഫുഡ് ഒരുവിധം ഇവിടെള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞൊള്ളു ച കടീന്ന് വരുവോന്ന് അറിയില്ല വരികയാണെങ്കിൽ ആഹ് ആഹ് ആഹ് വരിയാണെങ്കിൽ അപ്പ കഴിക്കും
ആഹ്
ഇന്ന്നി വൈകുന്നേരത്തേക്ക് പിന്നെ ഏതായാലും വെക്കണല്ലോ അപ്പൊ അയിനനുസരിച്ച് വൈകുനേരത്ത്ക്ക് തീം മിടും
വൈകുന്നേരംങ്ങള് രാത്രിക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാവോ
ഇല്ല ഇല്ല അത് ഉണ്ടാക്കലില്ല വൈകുന്നേരം ചൂടുള്ള ഭക്ഷണം വേണം അപ്പൊ പിന്നെ ഇണ്ടാക്കന്നെ വേണം ഇല്ല ഇല്ല ചപ്പാത്തി കുറവാണ് ഉ ഉം ചോറ് തന്നെ എല്ലവരും കഴിക്കല് ഇല്ലല്ല
വാപ്പാക്കും ഉമ്മാക്കൊന്നും കൊഴപ്പല്ല
ഇല്ലല്ല ഓൽക്കൊന്നും പ്രശ്നല്ല ഓൽക്ക് ണ്ടായിരുന്നു ഇപ്പൊ കൊറവുണ്ട് അപ്പൊ പിന്നെ ചപ്പാത്തിന്നും ഇണ്ടാക്കലില്ലാ ഇല്ലല്ല കാര്യപ്പെട്ടുള്ള അസുഖങ്ങളൊന്നുംല്ല ചെറുതിന് എപ്പഴെങ്കിലും ക്കെ വന്ന് പോകുന്നല്ലാതെ
ആഹ് ഇളച്ചിക്ക് ഇളച്ചി പഠിച്ചാൻ പോകണ്ടോ
ഇല്ല ഓള് പഠിച്ചാൻ പോയിരന്നു ഇപ്പോ പോണില്ല ഇപോ അത് കംപ്ലീറ്റ് ആയക്ന് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഒക്കെ നോക്കണം
കമ്പ്യൂട്ടർ ഒക്കെ അറിയോ ഇല്ലാച്ചിക്
അതെ അതെ കമ്പ്യൂട്ടർ ഒക്കെ അറിയൂ ഉം ആഹ് എനിക്കും കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അറിയും ഇ പിള്ളേരായത കൊണ്ട് പിന്നെ പോയിട്ടൊന്നില്ല വർ പിന്നെ അതിന്റെ മുമ്പ് വർക്കൊക്കെ ചെയ്തിരുന്ന്
ഉം എന്ത് വർക്ക് അയിന്
ഞാന് അക്കൗണ്ട്സൽ ജി എസ് ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയന
ആം അപ്പൊ നിങ്ങള് എത്ര വരെ പഠിച്ചു നിങ്ങള് കുറച്ച് പഠിച്ചിക്കണില്ലേ
ആഹ് ആഹ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ കൊറെയൊക്കെ
ആഹ് ആഹ് കൊറയക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പിന്നെ നമ്മള് ഒക്കെ യൂസ് ചെയ്യണോടുത്താണ് പടിച് വിചാരിച് നമുക്ക് കിട്ടുന്നില്ല ഒക്കെ ഉപയോഗിക്കണം ഇപ്പൊ കമ്പ്യൂ ണെങ്കിൽ അഴിമന്ന് ഒന്ന് ടച്ച് വിട്ടാ പിന്നെ നമുക്ക അറിയില്ല
അറിയില്ലല്ലേ
ആഹ് ഹെ വർക്കൊക്കെ ചെയ്യണെങ്കില് അതങ്ങനെ
എങ്ങനെ ഈ ഷോപ്പില് അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്തന്
അല്ലല്ല ഇതരു ഓഫീസിലയി ജി എസ് റിട്ടേൺ ചെയ്യണേ ആഹ് ആഹ്
നമ്മൾഇങ്ങനെ തുണിം കുപായക്കള്ള അങ്ങനത്തെ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യോ
ആഹ് ആഹ് അങ്ങനത്തെ വേണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഏതായാലും കുട്ടി വലുതാവാതെ ഒന്നിനും വയ്യല്ലോ
ഒന്നിനും കഴയില്ലല്ലെ ചെറിയ കുട്ടിയാെ എത്രയായി
ഒന്നര
ഒന്നരയസ ആയിട്ടുള്ളൂ അല്ലെ
ആഹ ആഹ് അല്ലങ്കി പിന്നെ, മേൻനാലര
നാലര അല്ലേ ഓനി ഇപ്പോ എൽ കെ ജിയോ യു കെ ജിയോ?
എൽ കെ ജിയില്
ആഹ്
അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുംക്കെ കുട്ടികളെ നോക്കാൻ പറ്റിയരു വേണം.
ആഹ് എന്നാ പിന്നെ തഴിപോന്നോ ഓക്കെ ശെരി
ആഹ് ഓക്കേ എന്നാ ശരി.